ഹലോ
ഹലോ
ആഹ് കേക്കാവോ?
ആഹ് കേക്കാം കേക്കാം
ആ ആ പറഞ്ഞോ പറഞ്ഞോ
എന്തെടുക്കാണ്?
ഞാനിവിടെ വെറുതെ ഇരിക്കുവായിരുന്നു
ആണോ?
ആഹ് ഇവിടെ ഭയങ്കര മഴയാണ്
ആഹ് ഇവിടെ ഇന്നലെ മഴയായി
ഏ
ഇന്നലെ ഇവിടെ മഴ
ആഹ് ഇവിടെന്ന് രാവിലെ രാവിലെ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ ഭയങ്കര വെയില്
ആണോ? ആ
ആഹ് ആ
പിന്നെ ഇവിടെ എല്ലാരും മൂവി കണ്ടോണ്ടിരിക്കയായിരുന്നു
എന്തോ മൂവി?
രാവണപ്രഭു
ഓഹ് പിന്നെ ക്ലാസിനൊക്കെ പോവണ്ടേ
ആഹ് ഉച്ചെയ്ക്കാണ് ക്ലാസ്സ്‌ള്ളെ ഉച്ചതൊട്ട് വൈകിട്ട് വെരെ
ഉച്ച തൊട്ടാ അല്ലെയോ ക്ലാസ്സ്‌?
ആഹ് ഉച്ച തൊട്ടാ
ഓഹ്
ആഹ്
ആഹ് പിന്നെ
എല്ലാ എല്ലാ ദിസം രാവിലെ തൊട്ടായിര്ന്നേ ഇന്ന് ഉച്ച തൊട്ടാ
ആഹ് അതേല്ലേ
ആഹ്
ആഹ് പിന്നെ എന്താ മറ്റേ ഇത് നടന്ന കാര്യാേ ചെടി ഗാർഡനിൻ താെടെങ്ങുന്ന കാര്യാെക്കെ എന്തായി?
ആഹ് അതി ഇങ്ങെനെ പൊക്കൊണ്ടിരിക്ക്ന്ന് കൊർച്ച് സീഡൊക്കെ ഓൺലൈനി നോക്ക്യ്തി ട്ട്ണ്ട് പിന്നെ അതൊക്കെ വന്നിട്ട് വേണം കൊർച്ച് എല്ലാം ചെയ്യാൻ
ആണോ ഏത് സെറ്റെപ്പില് ചെയ്യാനാ പ്ലാൻ?
അത് ഇവിടെ ഏഹ് മഷ്‌റൂം കൃഷി തൊടെങ്ങാനൊരു പ്ലാനുണ്ട് അ പ്പോ അതിനായിട്ട് കാെർച്ച് സീഡൊക്കെ ഓഡെറെയ്തിട്ടുണ്ട്
ആന്നല്ലേ
ആഹ് അതെന്നെ
അല്ലാതെ ഗാർഡനി ഈ ഫ്ലവെറൊന്നും ആഹ് നോക്കുന്നില്ല്യോ?
ഇല്ലില്ലാ ഫ്ലവെറെക്കെ നോക്ക്ന്നുണ്ട് അതില് മെയ്നായ്ട്ട് മഷ്റൂം ഒക്കെയാ നോക്ക്ന്നത് ആഹ്
അല്ലാതെ ചെടികൾടെ എക്കെ തന്നെ ഫംങ്കികളുള്ള ഒര് ഗാർഡൻ സെറ്റെയ്യാഞ്ഞെ എന്താ?
ആഹ് അത് ഏഹ് നോക്കണം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യ്ന്നില്ലാ ക്ക്ന്നേ ഞാൻ കൊർച്ച് ചെടിയൊക്കെ ഓഡ്റെയ്തിട്ട്ണ്ട് നല്ല പൂവിന്റെയൊക്കെ
ആഹ് ന്നിട്ട്
അതൊക്കെ ഏഹ് കൊർച്ച് രണ്ട് മൂന്നൂസുങ്ങെനെ കഴിയ്മ്പെഴ്ത്തേന് അപ്പൊ പിന്നെ എല്ലാം തൊ
ആന്നല്ലേ വെരാറായോ ആഹ് സ്റ്റെപ്പിന്റെ അട്ത്തൊരു ടെൺ റുപ്പീസാണ് ക നിന്റെ യാണോന്നായ്ച്ചേ
ആഹ് ഹലോ
ആഹ് പറയാ പറ ഗാർഡൈൻ താെടെങ്ങുന്ന കാര്യം എന്തുവായി
ആഹ് അപ്പോ ഡെലിവെറി നാളെയോ മറ്റന്നാളോ വല്ലോം വെരും അപ്പോ അത് കയ്ൻട്ട് ഡിലേ ആണ് സാധനം അപ്പൊ കൊർച്ച് താമസിക്കുവായിരിക്കും ഇന്ന് വെരെണ്ടെയാ ആഹ് ആഹ്
ആഹ് അല്ലേ അതൊര് ചെടിയാന്നോ അതോ മഷ്റൂമിന്റെ മാത്രെള്ളോ
അല്ല ചെടിയാണ് നാളെ വര്ണെ മഷ്റൂമാെക്കെ മറ്റന്നാള് അത് കഴിഞ്ഞിട്ടെക്കെ വര്ത്താെള്ളൂ
പ്പം സമയെടുക്കുവേം ചെയ്യും
ആഹ് ആഹ് ആഹ് സമെയെട്ക്കും പിന്നെ അയ്ന്റെ സ്ഥലാെക്കെ സെറ്റാക്കണ്ടേ
ഓഹ് ചെടി അതൊക്കെ ചെടിയല്ലേ
ഈ കാെറേ ടൈപ്സ് ഓഫ് ജാസ്മിൻസൊക്കെ ഇല്ലേ അതൊക്ക്യാ വര്ന്നേ
ഓഹ് ഓഹ് അതീ മുറ്റം ഒക്കെ സെറ്റെയ്തോ അതോ പ്രത്യേകമായിട്ട് വേറെ എവിടേലും ടെറസിലാെ തന്നതാ ചെയ്യ്ന്നെ
അല്ല അല്ല മുറ്റത്ത് കാെർച്ച് സ്ഥലണ്ട് ഇത്‌നായിട്ട് ഗാർഡനേരിയയുണ്ട് അപ്പൊ അവടെ സെറ്റെയ്യെനാ പ്ലാൻ പിന്നെ അത് ഇവിടെ കാെർച്ച് പെറ്റ്സാെക്കെ ഉണ്ട് ഞങ്ങെടെ വീട്ടില് അതൊന്നും നശിപ്പിക്ക്യാ ഇരിക്ക്യാം വേണ്ടിട്ട് കൊർച്ച് നല്ല പോലെ അതൊക്കെ സെറ്റ് ചെയ്യണം അതിനോക്കെ കുറച്ച് ടൈം എടുക്കും
ഓ ഓ
ആ
ഉ വേ സേറ്റ്യ്തേ
എന്തോ
ുന്നില്ലേ മുറ്റത്തല്ലയോ പറ്റ ചെയന്നേ
മുറ്റത്ത് സെറ്റ് ചെയ്യാൻ പിന്നെ മഷ്റൂം മുറ്റത്ത് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അയ്നെ മറ്റേ ലൈറ്റ് ഒന്നും കേറാത്ത സ്ഥലത്ത് വേണ്ടേ സേറ്റ് ആക്കാൻ എന്തോ കേക്കുന്നില്ല ക്ലിയർ ആവുന്നില്ല
ട്ട
ഹലോ
ഹലോ കേക്കുന്നില്ലേ കേക്കാൻ വയ്യേ
ഇല്ല റേഞ്ച് കിട്ടുന്നില്ല
ഇപ്പോ നോക്കിയേ റേഞ്ച് കിട്ടുന്നുണ്ടോന്ന്
ആഹ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്
ആ പറഞ്ഞോ പറഞ്ഞോ
അപ്പൊ മഷ മഷ്റൂം ഒക്കെപ്പ ലൈറ്റ് ഒന്നും കേയറാത്ത സ്ഥലത്ത് വേണ്ടേ സെത്താക്കാൻ അതോണ്ട് ഒരു റൂമ് അതിന് വേണ്ടിട്ട് മാറ്റിയിട്ടുണ്ട്
ആ
ആഹ
ന്നട്ട്
ആഹ അങ്ങനെ പിന്നെ ലൈബ്രറിയിലൊക്കെ പോവാറുണ്ടോ
ഇല്ല ലൈബ്രറിയിലൊന്നും ഞാൻ പോയില്ല വായിക്കാൻന്നും പോയില്ല സമയല്ലായിര്ന്നു.
ആണോ ഏത് ബുക്കായി വായിച്ചോണ്ടിരുന്നേ
ഞാൻ ഒരു തന്തൗസൻ സ്പ്ലിൻഡഡ് സൺസ് എന്ന് പറഞ്ഞൊരു ബുക്കാ വായിച്ചോണ്ടിരുന്നത്
ആഹ് അറിയാ അറിയാ കേട്ടിട്ടുണ്ട്
ആഹ് ഹ് നല്ല ബൂക്കാ ഏഹ്
ബുക്ക് എങ്ങനെ ഉണ്ട് കൊള്ളാവോ?
ആഹ് ബുക്ക് കാണാൻ നല്ല രസമുണ്ട്
കാണാനല്ല കഥ
ആഹ് വായിക്കാൻ നല്ല രസമുണ്ട്
ആഹ് ആഹ് ഇംഗ്ലീഷ് സ്റ്റോറിയല്ലേ പെട്ടെന്ന് മനസ്സിലാവോ
ഇംഗ്ലീഷ് അറിയാങ്കി ഇംഗ്ലീഷ് മനസ്സിലാവും
ആഹ് ഹ്ഹ്
ആഹ്
പിന്നെ രാവിലെ എന്ത് കഴിച്ചു
രാവിലെ യിപ്പി ഉണ്ടാക്കി കഴിച്ചു
ആണോ വേറൊന്നുല്ലേ അവിടെ?
ഓ വേറെ ചോറ് വെച്ച് വെച്ചെക്കുന്നു
ആഹ് കറിയോ
കറിയൊന്നും ഉണ്ടാക്കിയില്ല
ഓ ഓ
ഇന്ന് ഞായറാഴ്ച ആയോണ്ട് ജോലിക്ക് പോകണ്ടാത്തോ ണ്ടിങ്ങനെ നിന്ന് ഞ്ഞാ
ഓ ഓ കറിയൊക്കെ ഇനി വെക്കണ്ടേ?
ആഹ് കറിയൊക്കെ ഇനി വെക്കണം എന്തേലുമൊക്കെ വെക്കണം
ആ അ ചെയ്യും ഇതൊക്കെ എല്ലാരും കൂടെ ചെയ്യുവോ
ആഹ് എല്ലാവരൂടെ ചെയ്യും ഒരുത്തനുണ്ടിവിടെ അവനെ അങ്ങ് മേക്കധികാരം കാണിച്ച് അവനായിരിന്നു വെക്കുന്നതെല്ലാം
ആ ആണോ?
ആ ഇന്ന് രാവിലെ യിപ്പി ഒണ്ടാക്കി യിപ്പിക്കാണെങ്കി നാല് ആ എട്ട് പേർക്കുള്ള വലിയ യിപ്പിയാ നൂറ്റി ഇരുപതിൻ്റെ അയില് നാല് മസാല എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് മസാല ലാസ്റ്റ് ഇടാ വെക്ക എല്ലാം ഒണ്ടാക്കി കഴിഞ്ഞിട്ടിടാ നോക്കിയപ്പോ എല്ല പച്ച നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ കൂട്ട് പുഴു ഇരിക്കുന്നതിന്റെ കൂട്ട് നൂഡിൽസ് മാത്രം വെളു വെളാന്നിരിക്കുന്നു അയിൻ്റെ മണ്ടക്കിട്ടാൽ മതി അപ്പൊ നല്ല ടേസ്റ്റ് കിട്ടുന്ന്
അത് അത് ഉണ്ടാക്കുമ്പോത്തന്നെ അത് വെള്ളത്തിൽ തന്നെ ഇട്ടാലല്ലേ അതിന് മസാല പിടിക്കൂ
എനിക്കറിയാൻ വയ്യ എന്തൊക്കെയവിടെ കാണിക്കുന്നേന്ന്
അന്നിട്ട് കഴിച്ചോ അത്
ന്നിട്ടെങ്ങനൊക്കെയോ കഴിച്ചു
ആണോ എല്ലാരും കൂടെ ആണോ ഒണ്ടാക്കുന്നെപ്പോ
ആ എല്ലാരൂടെ ഒണ്ടാക്കുന്നെ
ഒണ്ടാക്കാൻ സാധനൊക്കെ ഒണ്ടോ എന്തേലും കറിയൊക്കെ വെക്കാൻ
ആ പച്ചക്കറിയൊക്കെയുണ്ട് സവാള ഉള്ളി സാധനങ്ങളു എല്ലാം ഒണ്ട്
അപ്പൊ ഇനിയിപ്പോ ലേറ്റ് ആക്കാതെ നേരത്തെ വെച്ചൂടായിരുന്നോ എല്ലാം
ആ എല്ലാം വെക്കണം
ഹലോ
അല്ല വല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ പിന്നെ വിളിക്കാം
അ ആഓക്കെ ഓക്കെ
ഉം ഓക്കേ ഓക്കേ
ഉം